എ എന്താ വിശേഷങ്ങള്?
നല്ല വിശേഷം
ആഹ ആ കേൾക്ക്ണ്ട് അവിടെയാണ് അനക്കാണ് റേഞ്ചിന്റെ പ്രശ്നം വര്ന്നത്
ആ ഞാന് ചാരിച്ച്
ഇവടെ ഞാൻ മായായോണ്ട് ഇവിടെ റേഞ്ച് കുറവ താ ചോയിച്ചെ കേൾക്ക്ണ്ടോന്ന്.
ആഹ പിന്നെ കുട്ടി നടക്കൂലേ
ആഹ് ഓൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു. നടക്കൊക്കെ ചെയ്യും. സംസാരം കുറച്ച് കുറവാ എല്ലൊന്നും പറയില്ല കൊറ പക്ഷെ ഓൾക്കാവശ്യേള്ള മാത്രേ പറയുള്ളൂ.
അഹ് അഹ് പിന്നെ
ന
ഫുഡൊക്കെ എങ്ങനെ
ഞാ ആ റൂമുമ്പോ ആ റൂ ഞ റൂമോ ഈ റൂ
ജ് ആദ്യം നിന്ന് നോട്ത്ത്ന്ന് ക്കേ റേഞ്ച് റേഞ്ച് റേഞ്ച് പോണ്ണ്ട് അനക്ക്
ഞാന അടുത്തനെയ ഞാനടുന്ന് പോന്നിട്ടില്ല
അഹ് ആഹ് ഇപ്പൊ കേൾക്ക്ണണ്ട് പിന്നെ അതീ മഴന്റെ ഇതൊക്കെ പ്രശ്നായിട്ട പിന്നെ
ഹാ നല്ല മഴയാണല്ലോ ഇതൊഴുവില്ലാണ്ട് പെയ്യല്ലേ.
അതെ അതെ അതെ.
ഉം
പിന്ന പഠിക്കാനൊക്കെ ഇനിപ്പ കുട്ട്യാള് വെലുതായാലൊക്കെ പോവുക്കെ ചെയ്യാലോ പിന്നെ എന്ത്
എന്താ ഉം ബിസ്നെസൊക്കെ എന്തെയ്ലൊക്കെ വർക്കെയ്യുന്ന്ണ്ടോ?
ഇല്ലില്ല ഞാൻങ്ങനേചെയ്യണില്ല ഞാനെവെടെ പ്പിലും ഓൺലൈനായിട്ടങ്ങനെക്കെ ട്യൂഷനോ അങ്ങനെക്കെ ഞാൻ എട്ക്കല്ലാണ്ട് ബിസ്നെസ് ചെയ്യണില്ല.
ആഹ് ആഹ് ആഹ് ആഹ് ട്യൂഷെടുക്ക്‌ണ്ടാ? ഇല്ലേ ട്യൂഷടുക്കണ് ണ്ടോ?
ആഹ്
ട്യൂഷനെ എത്ര ഏത് ഏതാടുക്കണെ ഏത വിഷയങ്ങളൊക്കെ എടുക്കണ്?
ഞാന് പിന്നെ ആറാം ക്ലാസ് അങ്ങനെ ഓരോരോ സബ്ജക്ട് തര നമക്ക് ചെലപ്പോ ചെല മക്കൾക്ക് ബേയ്സന്നെ അറിയാത്ത മക്കൾണ്ടാവല്ലോ കൊറച്ച് വെൽതായാലും. ഹിന്ദിയൊക്കെ അങ്ങനെക്കെ വെറും ഓരോ സബ്ജെക്ട് പിന്നെ തരില്ലേ നമക്ക് അടന്ന്
ആ ആ
ഉം
പിന്നെ ഞാനിങ്ങനെ ഇനി പഠിപ്പിക്കണന്ന്ണ്ട് കുട്ടികളെ ഇംഗ്ലീഷൊക്കായിട്ടൊന്ന് പഠിപ്പിക്കണന്ന്ണ്ട്.
ആഹ് അയ്ശെരി. ഓൺലൈനും ക്ലാസിലിരിക്കണ മക്കളാവണം പിന്നെ ചെലർക്ക് വേഗം ചട ക്കുവത് കാരണം നമ്മളെ നേരിട്ട് കാണില്ലല്ലോ.
അതെ.
ഫോണികൂടല്ലേ കാൺണേ അപ്പയ്ന്റെടേലോല്ക്ക്‌ ഫോൺല് യൂട്യൂബാണാനും പ്പൊ റീൽ കാണാനൊക്കെ തോന്നു അങ്ങേൻത്തോരാകുമ്പ നമ്മളെ പൈസ വെറുതെ പോവാന്നല്ലാതെ അവൽക്ക് ഉപകാരണ്ടാവില്ല മക്കൾക്ക്. നമ്മൾക്കിപ്പ എന്ത്ചെയ്താലും സാലറി കിട്ടും. പഷെ കു കുട്ട്യാളെ ശ്രെദ്ധിച്ചാല് അമ്മക്ക് ഓൽക്കയാണ് ഉപകാരണ്ടാവാ അതാ. ഫോണാമ്പങ്ങനെ പ്രേശ് വണന്നുള്ള കുട്ട്യാള് മാത്രല്ലേ അയിലിരിക്കള്ളൂ മറ്റത് ഫോണ് കയ്യികിട്ടുമ്പോ ഓക്ക് പലത് യൂട്യൂബാ കാണാ ഇൻ ച്ചെ പോവാല് അങ്ങനെക്കെ കൊറച്ച് വെല്ല്യ മക്കളാമ്പ തീരേ കിട്ടൂല.
അതെ.
പിന്നെന്തക്കെ തൊടക്കലു അടിച്ചു വാരലു ക്കെ കഴിഞ്ഞോ?
ഇല്ലേ കുട്ടികളിപ്പ പോയിട്ടൊള്ളൂ അപ്പ നിങ്ങനെ ചെയ്യണം പിന്നെ
ആഞാനിങ്ങനെ അടിച്ചുവാരിയൊണ്ടിക്കാണ്.
ആ.
പണി കാ വേഗങ്ങട്ട് പണിം കഴിഞ്ഞാ പിന്നെ വെർതിരിക്കലോ.
അയ് ശെരിയാ നാളെനീ ചെറുതിനും രണ്ടു മക്കക്ക് സ്കൂളില്ല പിന്നെ ഓല്ക്ക് ഈ ദഫിൻ്റെ പര് ദഫിന്റെ പരിപാടിക്കെ തൊടങ്ങി തൊടങ്ങിക്കണ് ഇപ്പഈ മദ്രസയിൽ
ഇല്ല
ആഇമ്പടെ തൊടങ്ങിക്കണ് അപ്പഞ്ഞീ കുട്ട്യാള് സ്കൂളിട്ട് വന്നാല്
അയിന് അയിന് പോവൂലേ!
ആ അതെ അയിന് പോവും. അതിൽ ജോനോടും ഒക്കെ ചേരൽ രണ്ടാമ്മക്കളാണ്.
ആ അയ്ശരി.
അപ്പൊ വല്ല്യോനോടും തന്നെ ഇപ്പന്താ ഒക്കെ പറ ഇപ്പടി എന്താ ചേർന്നോളൂണ്ടോ അല്ല പോയ്ക്കോളുണ്ടോന്ന് പറഞ്ഞാല് വല്ല്യോൻ പോകൂല ഓന് ഇതൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ്.
ആ അതാ ഞാൻ പറഞ്ഞേ മക്കള് ഭയങ്കര മടി ഇതൊക്കെയാണ് ഇപ്പൊ മക്കൾക്ക്. പണ്ടത്ത പോലൊന്നല്ല പണ്ടൊക്കെ ദ ഫ്ന്നൊക്കെ പറഞ്ഞ എല്ലാരും ഓടി കൂടന്നല്ലോ ചേരാന് കൊതിയക്കാരം ഇപ്പ മക്കൾക്ക് അങ്ങൻത്തെ കൊതിയൊന്നുമില്ല.
അതെ.
ഒല്ക്കിങ്ങനെ ഒറ്റപ്പെട്ട് നിക്കണം ഒറ്റക്ക് നിക്കണം ഫോണ് വാണം. അങ്ങനെയൊക്കെ ആടെങ്ങനെ ഫോണുപയോഗൊക്കെ
അമ്മോ ഇവിടെയങ്ങൻതന്നെയാണ്. മ്മ് ചെലപ്പോ മൂന്നാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലേകാരം.
ആ ഇങ്ങൾക്ക് ഫോണിട്ടണിണ്ടാവില്ലല്ലേ മ് ഹ് ഫോണ്കിട്ടാത്തലോക്കതാക്കി വച്ചാ മതി.
അഭയന്
ബല്ല്യമോനങ്ങനെ പരാതി പറയും ഞാൻ ഒരു പത്ത് മിനിറ്റിലേറെ തരൂലാന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് മാത്രെ കൊടുത്ത് പോരും. എന്നാലും ഇതൊക്കെ നമുക്ക് വാട്സപ്പിലല്ലേ വരനു
അതെ.
അതുകൊണ്ട്.
ഞാൻ പിന്നെ രണ്ട് ജീബിൻ്റേത്
ആ അതങ്ങനെയാണ്.
അങ്ങനെ-
പിന്നെ അങ്ങനെയാകുമ്പോ പിന്നെ
അലോ
ആ മൂന്നാൾക്കാര് നിന്നാൽ പിന്നേ അതിനങ്ങട്ടു കാര്യം ഉ ണ്ടാവില്ല ഒഴിവുണ്ടാവില്ലലേ ഇപ്പ വർക്കൊക്കെ വാട്സാപ്പിലല്ലേ വര.
എല്ലാവർക്കും വർഷപ്പ് പ. എല്ലാതും വാട്സപ്പിലന്നെ വര എന്നാന്നറിയോ ഒരു ദിവസം ഒരു ദിവസം നെറ്റ് കഴിഞ്ഞാല് പിന്നെമ്മക്ക് അത് ഒ ന്തേലു ഇതായിപ്പോയഇപ്പോഞാൻ എന്താ ഫൈജിന്റെ ഫോണയത് കാരണം അയില് ഇത് കോളായ കാരണം പിന്നെന്താ അപ്പം കാെറേണ്ടാവും മറ്റെതെന്താച്ചാല് കുട്ട്യാള് ട്ക്കെര്ത് ഇട്ക്കെര് ന്ത് പർഞ്ഞാലും ഓല്ട്ക്കും അല്ല ഇഞ്ഞിപ്പം പഠിക്കണ്ട കാര്യ ത്തിലെക്കെ ഈ ഫോണ് ഇട്ത്ത് ശ്രദ്ധിക്കാണെങ്കിലും കാെഴപ്പല്ല ഇഞ്ഞ് ഓല് കൊർച്ചേരം കണ്ടോട്ടെന്ന് വിചാരിക്കാ ഓല് ശ്രെദ്ധയില്ലാത്തപ്പളാണ്
പഠിക്ക്ണ സമയത്താവും വാറെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വര്യേ അതാണ് അപ്പ പിന്നോലത് തൊ ർക്ക ഓനിക്കയിനൊരു ഗ്രൂപ്പുകളും ഇതൊക്കെ ഇണ്ടാവല്ലോ,?
ആങ്കുട്ട്യാളാണ് പിന്നെ ഓൽക്ക് പഠിച്ചാല് ഓല്ക്കായി
ഏഹ് അതെ പിന്നേർഞ്ഞാ ഓൽക്കെന്നെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ണ്ടാവുമ്പളേ സമയം ണ്ടാവൂലാ
ആഹ് അതെ
പിന്നെ
പിന്നേ
ചോറെന്നിട്ട് വെച്ചോ
ഇല്ലേ വെക്കണം കുട്ട്യേള് വെയ്കുന്നേര്ത്താവുമ്പോത്തിനല്ലെ അപ്പെഞ്ഞ് കൊർച്ച് മത്യല്ലോ
ഉച്ചക്ക് ഫുഡ് കയ്ക്കൂൽ വോ
ആഹ് ഫുഡ്ഡ് കയ്ക്ക്വേ
സ്നാഷ്
ഞാന് വെഴ്കീട്ടൊക്കേണ് വെക്കെല്
ആഹ് അത് ശെരി ങ്ങെനെക്കാവുമ്പോ പിന്നെ രാത്രിക്കും കൂടെ അത് മത്യാവാെല്ലെലേ
ആഹ് ആഹ് അതെ
ചോറെന്നെല്ലെ കയ്ക്കാ
രാത്രിക്കും ചോറെന്നേണ് കഴിക്കല്
ആഹ് അയ്ശെരി പിന്നേരാ വൈ ക്ക് പിന്നെ രണ്ട് വെപ്പിന്റെ ആവശ്യല്ലല്ലോ
ആഹ് അതെ അതെ
ഉം
പിന്നെ നല്ല അയ്രി ഉർണ്ടയ്രി
കുറുവായ്ര്യേക്കുലേ ഇൻക്കാ അര്യെന്നെ ഇഷ്ടെല്ലാ ഇൻക്കത് തിന്നാ ഭയെങ്കെര ബുദ്ധിമുട്ടാ ഇൻക്കമ്മളെ റേഷൻ കടേത്തെ അരിണ്ടല്ലോ അത് വേഗം തൾച്ച്ട്ട് പൊന്നാ ആഹ് അരി പരിപ്പ് കറി
അതോ
മീൻ പൊരിക്ക്ണേ ഇൻക്കങ്ങൻത്തൊക്കെ ഇഷ്ടം ഇങ്ങൾക്കെങ്ങെനെ ഇഷ്ടം ചോറൊക്കെ
അങ്ങനൊന്നുല്ല രണ്ടും വെച്ചാ കഴിക്കും ഈയ്യറിം പോലെ മറ്റേ ചോറ് ത് വേഗം ദെയി ക്കും താവുമ്പോ നമ്മക്കത് എന്നും അതാവുമ്പോ ഒര് മട്പ്പാണേനും
മീൻ പോരിക്കെ കിട്ട്യാല് നല്ലെ ഇഷ്ട്ടാ ഇൻക്ക് അങ്ങെനെ കഴിക്കാന് അ മറ്റെതേ മറ്റേ അരി തിന്നാല് ൻക്കൊര് സുഖം തോന്നൂലാ
അതേ ആ അരില്ല്യേ ആ അരി ഞമ്മള് പു ട്ടൊക്കെണ്ടാക്കെ ആ അരി ഞമ്മള് കഴ്കീറ്റ് വള്ളം തോരാം വെക്കാ ന്നട്ട് തോരാം വെച്ചിട്ട് ഒണക് ക്കാതെ ഒണെക്കെര്ത് ഒണക്കാതെ കൊണ്ടോയ്ട്ട് പുട്ടും പൊടിക്ക് പൊടിപ്പിക്കുക പുട്ടും പൊടിക്ക് പൊടിപ്പിച്ചിട്ട് പിന്നെ നമ്മളത് വീട്ട് കൊടന്നിട്ട് അത് ഒന്നുങ്ങട്ട് വറക്ക വറത്തിട്ട് വെച്ചാല് പുട്ടൊട് ചുട്ടാലൊക്കെന്ത് രസാണോ
അയ് ശരി എന്നാ ഞാൻ ചെയ്തിട്ടില്ല അല്ല ഞാൻ ചോയിച്ചെ
പിന്നെ ഏഹ്
ണതെന്റെ മോനും ആടി വല്യയിഷ്ടല്ല ഇക്കാക്ക് പിന്നെ
ആഹ്
ആഹ് എങ്ങനെ വേണന്നറിയോ വെയിലത്തിട്ട് ഒണക്കരുത് നല്ലൊം കഴുകി ട്ട് ഞമ്മളൊരു ഓട്ടപ്പ ഓട്ടപാത്രത്തില് മ്മള് വാരാൻ വെക്കുക വാർന്ന്
ആഹ്
ആഹ് ഒലരാൻ വെക്ക എന്നിട്ട് ഉണങ്ങരുത് ന്നിട്ട് ആഹ് അതോട് അക്കരെ കൊണ്ടെയിറ്റ് വള്ളം വറ്റീന്റെ ശേഷം തോര തോന്നീന്റെ ശേഷം കൊണ്ടെയിറ്റ് അങ്ങനെ പൊട്പ്പീച്ച് ന്ന്ട്ട് വറക്കണം വ ഒന്നും ങ്ങണ്ട് ചൂ വർ ത്ത്കാണ്ട് വെക്കണം അല്ലെങ്കി അവ് പൊടി കേടരും
ആഹ് അയ് ശരി
ഹാവ് തേങ്ങക്കെ ണ്ടാവുമ്പൊക്കെ രസാണ് ചെലോൽ ഇത്ത പുട്ട് പറ്റും ചെലോർക്ക് പറ്റൂല പലോർക്കും പല വിധൊല്ലേ
ആഹ്
ഗോതമ്പ് പൊടിക്കെണ്ടെങ്കില് ഞാനീ അംഗൻവാടി പ്പൊടില്ലിയേ അഹ് അംഗൻവാടീന്ന് പൊടി കിട്ടുല്ലോ അം ന്നാ ശരീട്ടോ ഞാൻ വിളിക്കണ്ട്
ആഹ് ഓക്കെ ശരി